ഹലോ
ഉം ആ വിള ഞാന് ചോറ അടുത്തട്ട ഇണ്ടായി അപ്പൊ വെള്ളമില്ല അപ്പൊ വെച്ചതാ ങ്ങാന് ചോട്ടന് വെള്ളല്ലേ വേരാ വണ്ട വെച്ചതാ അപ്പത് പാർന്നോ വീട് പണിയെടി കുറ്റിയടി കഴിഞ്ഞു നമ്മള് ഫൗണ്ടേഷൻ വർക്ക് നമ്മളെ ബാത കെട്ട് കഴിഞ്ഞ ഇനിയിപ്പ കല്ൊണ്ട് കെട്ടണം കല്ല് കിട്ടാനില്ല ല്ലേട്ടാാനടി
അതന്നെ പൊ കുന്മോൻ പാനിക്കൊക്കെ പോണ്ട് പക്ഷെ എതു തന്നെ പ്രശ്നം പൊട്ടല്ലി നല്ല നല്ല ക റപ്പ് കല്ലില്ലേ
അങ്ങനെ വെട്ടണൊക്കെ കേക്ക പക്ഷെ അത് കൊറെ മുന്നേ ഓർഡർ ചെയ്താലൊക്കെ ഉണ്ടത് തോന്നണ
ഉണ്ട് അത് നല്ല റേറ്റ ആണ്
ഊണ് കയിച്ച
നല്ല അങ്ങനല്ലാതെ കല്ലല്ലാത്ത വേറെ നോക്കി ഇടുന്നാ
വച്ചു തോന്ന ഒരു കല്ലിനെ
അങ്ങനെ മറ്റേ എന്താ നോക്കിക്കൂട കട്ട മറ്റേ കല്ലിന്റെ ആദ്യത്തെ തന്നെയ വേറാവൂലേ
അപ്പ വേണ്ടേ ഏത് കാര്യം കല്ലോ
കരിങ്കല്ലപ്പ എല്ലാവരുംപേ
കാര്യ കാലല്ല തന്നെ ഞങ്ങള്ൊകംെട്ട ഇ പിന്ന അതിന്റെ ചുറ്റു ചട്ട് കെട്ടണ്ടേ
ഉ കല്ല് കിട്ടാില്ലാട്ടാണല്ലോ ഈ കരിങ്കല് ഇപ്പ എല്ലാരും കങ്കല്
ഉറപ്പൂടാനെ ആ അതാ ഉറപ്പ അപ്പ അതന്നെ അശ കെട്ടണല്ലോ അയിതിനാണ് മറ്റേ കല്ല് വെട്ടല്ല് കൊറപ്പുള്ള അത് കഴിഞ്ഞിട്ടാണ് വലറ്റ ആർക്കല് ഇപ്പൊക്കെ വലറ്റ ആർക്കല് കഴിഞ്ഞെങ്ക നല്ലത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഉണ്ട്
ഇനി അത്ര ഇണ്ടല്ലേ ഇല വരക്കാര എല്ലാ ബാത്റൂം വക്ക അല്ലന്നെ
ഞങ്ങളെ ഇൻ്റെ ഈ പെര കണ്ട്ണോജ് ഞങ്ങള ഈ പെര കണ്ട്ണോ ആഹ് ഈ പെരൻ്റോക്കെ അത്രണ്ട്. ബാ ബാത്രൂമ് സിറ്റ് ഔട്ട് വരുമ്പോ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ ലിവിംഗ്ൽക്ക്. പിന്നെ ലിവിംഗിന്ന് നേരെ ഡൈനിംഗ് ഹാൾക്ക് പിന്നെ ഡൈനി ഹാളിന്റെ അട്ത്ത് ആണ് ഒരു റൂം. ക്ഷെ കിച്ചന്റെ ഇപ്പർത്ത് ഒരു റൂം. ആ ഈ റൂമിലെന്നെ ബാത്റൂമും വരുന്നെ.
ലിവിങ്കൊക്കെ ഇണ്ട്ല്ലേ?
ഉം ലിവിംഗിന്റെ മോൾല് നിസ്കാര റൂമോ അല്ലെങ്കി സ്റ്റഡി റൂമോ ആക്ക്ണ രൂപത്തിലൊരു റൂമ്.
ഉം മേലക്ക്ണ്ടോ?
ഉ ഇൻഷാ അള്ളാ ന്ന് ക്ക ണ്ണം വിചാരിച്ച്ണ്ട്.
ഉം ഒക്കെ ഒപ്പം കഴിഞ്ഞാല് ഇപ്പന്നെ തൊടങ്ങുമ്പോ ഒക്കെ ഒപ്പങ്ങ് അതിട്ത്താ അത് കയ്യും പിന്നെ നടക്കൂല. പിന്നെ നടക്കൂല അല്ല. പിന്നെ കൊറച്ച് പണിയ.
തങ്ങ് അത് വരക്ക്ണ്ട്
പിന്നെ ഞമ്മള് പ ഇപ്പ വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണി പറഞ്ഞ ഒരു ചട്പ്പാ.
പറയാണ്ടോ ഞാന് ഇൻഷാ അള്ളാ ഫുള്ള് കഴിഞ്ഞിട്ടെന്നെ കേറോള്ളൂ വിചാരിച്ച്ണ്ട് അല്ലാതപ്പ ഞമ്മക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുല്ലല്ലോ
എല്ലാരും അടിടാതങ്ങട് കേറിക്കോറയും. അത് പറയ്ണോൽക്ക് പറയ.
പറിയ്ണോൽക്ക് ആ അതന്നെ.
അഹ് അടി ഇടാതെ പിന്നെ എന്ത് തോത്തി വൃത്തിയാക്കാന. എന്ത് വൃത്തിയ പിന്നെണ്ടാവ ല്ലേ
ആഹ് പാസ്പോർട്ട്.
ഇമ്മങ്ങനെ പറയും ഇൻ്റെമ്മേ ടൈൽസ് ഇടര്ത്ട്ടോറിയും
പിന്നെ എത്താറ്യ്ണെ
മാർബിൾ ഇട് കജ്ന കാലത്ത് മാർബിൾ ഇട്ടോണ്ടി ഇട്ടോണ്ടി ഏ ത് നേരോം അത് പറയും. അയിന് മാർബിൾ പോയിട്ട് എത്തെങ്കിലും ഇടാൻ പൈസ വാണ്ടേ കച്ചില്
ഉം മാർബിളായ പിന്നെ ഇതും ണ്ടാവില്ല കേടുണ്ടാവില്ല.
ആ ഇ ഇപ്പന്നെ എമാതി ഉം ഉം ഇല്ലേ പറഞ്ഞ് കഴിഞ്ഞല്ലന്നെ. വയറിംഗ് കഴിഞ്ഞില്ല അതിപ്പ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ട് മാത്രള്ളൂ വേറെത്തും കാട്ടീല. പിന്നെ ജനവാതിലൊക്കെ വച്ച്ണ്ട് ജനവാതിലും മറ്റേ വ ഇതില്ലേ ഫാബ്രിക്കേഷൻ്റെ
ആഹ്
ആഹ് അത് വെച്ച്ണ്. മുന്നിക്ക്പ്പ ഇപ്പ അടുക്കളന്റെ വാതിലും
അടുക്കളന്റെ സിങ്കുംതൊക്കെ വാർത്ത്ണോ?
ഉം ആ അത് വാർത്ത്ണ് അത് ആ അപ്പന്നെ കഴി ചൂലെന്ന് ഇനി അട്ത്തൊല്ലം. അടുക്കളേൽ ഇപ്പം പ്പ നായ് പട്ടിയളെ ഒന്നായിട്ട് കേറി കൂടലായിൻ്റെ ഉള്ളിലെ.
ഉം പറ്റുമ്പോ നോക്കും. കഴിഞ്ഞിട്ട് കേറ്ണാണ് നല്ലേ.
അപ്പോ നമ്മ ഉം അപ്പോ പെരന്റെ ഉള്ള് നായ്ക്കള് കേറ്ന്നത് ഒരു ത ലക്ഷണ ക്കേടല്ലേ അപ്പോ ഇ ഇപ്പം വാതിൽ വച്ച്ണ്. ഇപ്പോ ഉള്ള് പൊറത്ത്ക്ക് മറ്റെ ഇതില്ലേ മീഡിയായിട്ട് വല കൊണ്ട് വാതിൽ വെച്ച് അടുക്കളെക്കൊരു നല്ല വാതി ലെച്ച്ണ്.
ഉം
ഇനി എത്തക്കണ്ട് പണി. ഉം ഇനി പ്ലബിംഗ് കക്കൂസുകുജുത്തണം ഇതൊ
ഈ ഇഞ്ഞാ ആ പൈസപണിവാർപ്പരെ അങ്ങന്നെപോവും. പിന്നെണ് പണണ്ടാവും അന്നെഇബല് വാർ അൻവറൊക്കെ വാർത്ത് ല്ലേ
ഓൽതക്കയിഞ്ഞിന്
ആയിപ്പോയിനി മിന്നാജ്
മിന്നാജിന്റെ ഉ വല്യ പെരയാന്നൊക്കെ പറയണേക്കാണ്ട്
നേ എത്രണ്ട്
എത്രേച്ചർല്ലാ വൊമ്മ വേറ മോഡലൊക്കേണോലും ഉ ഇന്നിം വരണ്ടേ തൈ യെത്താണ് വൈസ് ഇപ്പല്ലാതെ എത്തണം എന്താ കണക്ക് കാച്ച് കാ ഷ്ടാണ് സലോ ആണലൊക്കേന്ന് പറയ്ണെയ്യ് വെല്ല്യ ജ് ജനാലേണല്ലോ വെ അടീന്നന്നെ തൊടങ്ങ്ണ വല്ല്യ ജനാലേന്ന് പറഞ്ഞ് കേക്കാണ്ട്
പിനോൻ്റെ എണ്ടാക്ക്അ
ഉം
ആഹ് അതന്നെ പിന്ന വാടകക്കും വാണ്ടെ പൈസ
ആന്ന് അതന്നെ ഓക്ക് പിന്നെ വളേലും ഉണ്ടല്ലോ
അത്രായെൻ്റെപ്
ഓക്ക് ഏ ആറാം മാസാണ് ആറാം മാസം ഉം ഓൾ ഉം ഓള് മഞ്ചേരിം ഇവടെ ട്ട കാണിച്ചല്ലേ ഞാനിപ്പ മഞ്ചേരി കാണിച്ച് പോന്ന് ഇന്റെ അവിടന്നന്നേയിക്കാര ഇത് ഇത് സിസേറിയനായോണ്ടേ മേലൊരക്കല് കാണും ചുമങ്ങട് റിസൾട്ടൊക്കെ സ്കാനിങ്ങൊക്കെ അങ്ങ് അ എടുത്തിട്ട്
അഡോ ആഹ് അല്ലേ എത്ര പൈസാവുണ്ണീ ഇവടേ പ്രേഷനൊക്കെപ ഐമ്പയിൻ്റ പൊറത്തില്ലെപ്പോ
അയിനിപ്പ തരേച്ച് മാമ്പറ്റേന്നൊക്കെഞ്ചൂരിലെത്തുവായില്ലേലൊരു വെയ്‌സി മാൻ ടില് ഇപ്പ പൗതി ഇപ്പ ഇൻഷൂറില് പൗതിമാണല്ലോ ഇപ്പ പൗതീയറഞ്ഞ ഐമ്പതാണല്ലോ സുഖായോ ഇജ്ജ് ഇനി ആഹ് എല്ലാതു അത് കയിച്ചുമ്പോത്തിനത്രെ ആവുള്ളു പിന്നെത്താണ് അങ്ങനെ പറയണ്ട് മേലേവരത്ത്ന്ന അങ്ങന പറയിണ്ട് ഇങ്ങനെ എത്രേ മിച്ചാ
ഓരിള്ളടത്തോം വലിച്ചേകാരം
അയ്ശേ അപ്പ ഇമ്മ ഇങ്ങ് പറയ മഞ്ചേരീ നല്ലതാ നല്ലതാ അറയാ ഞാനാണെങ്കി ഇച്ച് തീരേ വിശ്വാസല്ലടീ മഞ്ചേരി
മഞ്ചേരി ഇജ്ജ് അയ് തജൂൻ്റേനൊള്ളെയ്നി
അല്ല ഞാന് കെഎംസിടി ലേനി നിജൂൻ്റേന് അജൂൻ്റേന് ആഹ് ഒ തുവറഞ്ഞില്ലേടോ കട്ങ്ങല്ലൂരാ മേലരിക്കലെ ഞാമ്പറയ് മറ്റൊരു കാര്യം നമ്മൾ പൈസാണ്ട് കൊടുത്താ സ്നേഹാണ്ട് കിട്ടും
ചെൽത്ട്ടോ കൊടുത്താ പിന്നീണ്ടാവും ഇണ് ണ്ടാവൂലല്ലേ ഞാനൊക്കെ പെറ്റ സമയത്ത് എത്തെയ്നിയാ സിസ്റ്റർമാരൊക്കെ ചെൽത്
നെൽസാണ് അമ്മള് സീ ഓപ്പറേഷനറയുമ്പ പൈസ അങ്ങട് കൊട്ക്കല്ലേ ഇപ്പ നല്ല വട്ടത്തിലാട് നോ കാര്യങ്ങളൊക്കെ നൈജൂൻ്റേനൊക്ക റബ്ബേ ഐസൂയീ കെടന്നാട്ടിങ്ങട്ട് പീഡിപ്പിക്കലേ എന്തി യെൻ്റ റബ്ബേ രക്ഷപെട്ട് പോന്നാ ആർക്ക് പൊറത്ത് ത്ത്ന്ന് പറയുമ്പോ ഇവരൊക്കെ പറയണ്ട അതൊക്കെ ഇണ്ടാവു ഓപ്രേഷായാലും പ്രസവായാലും ഒക്കബ് കാ സയിച്ചണ്ടി വരു അതൊക്ക കടമയാ അപ്പ പിരാന്ത് പിടിച്ച ഇന്ന് ഞാൻ പിന്നെ കൊറേ കച്ചറക്ക് നിക്കണ്ടാ വിയാച്ച് ഇവലെന്താ പറയ്ണത് അവിടെ അണ്ടാക്കായര്
ആ യാ അമ്മുക്ക് പേടിയാണ് ഓലെന്തേ ചെയ്താളുംന്നാ വിചാരിച്ച്ആ ചെയ്യന്നില്ല എന്നാലും ഹൈ എങ്കിലാ നെയ്നൂന് നെയ്നൂനെ പെറ്റ സമയത്തിന്റെ റബ്ബേ ഒര് സിസ് മാളേ ഏ ചീനപ്പള് ആലോയ്ച്ച പക്ഷെ അയിൻ്റെ ഹൗ ഒരു പെൺകുട്ടി റബ് വേഗം നീപ്പിച്ചുല്ല അ ആല്ലാം പറയൻ ആ ശരിക്കും പറയാ ഓൻ പൈസ കൊടുത്തിട്ടല്ലേ നീ
ആഹ അതന്നെ കാര് അന്നെ പല ദിവസവും അയച്ചോടുക്കുന്ന സാധനങ്ങള്ൾ ഉച്ചി അങ്ങനെ വിലയിരുത്തല് പറ സൂചക്കാനൊക്കെ വേറെൊരു ഇത ഞാൻ പറയും നിങ്ങള് സൂചയക്കല്ലേ വേറെ ആള് വെച്ചാ മതി പറയും
ആഹ
വേദന ആക്കിയട്ടാണ് വെക്കുക
ആഹ അതെ
ചലവൾക്ക് അങ്ങനെയാണ് എന്നും ഡെലി തയപ്പുണ്ട് പറഞ്ഞാട്ടെ എന്തും കാട്ടാന്നുള്ള ഒരുദാ എക്സ്പീരിയൻസ് കൂടിയാൽ ഉള്ളണ്അങ്ങനെ തരക്കേട് ആ ചിലവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആ ചിലവർ എപ്പ
കുഞ്ഞിമ്മു പെറ്റന്ന് ആ സിസ്റ്റർ ടീച്ചർമാരായിട്ട് നല്ലതേനു മുസ്ലിം കുട്ടികളും ഓളിപ്പോക്കെ അൽ അബീറിലാ അത്ഞങ്ങള ഇവിടള ഞാൻ പറ്റന്ന രാവിലക്ക ഇനില്ലന്നിട്ട് പിന്നെ രാവിലെ ഞാൻ രാത്രിയ കൊണ്ട് വേറെ സിസ്റ്റർമാർയെന്നു
അൽ അബീറിൽകാണിക്കാൻ പൂതിയുണ്ടായിരുന്നുച്
അൽഅബീറിൽ ആപെണ്ണ്ടോക്ടർനല്ലതാ പക്ഷെ അ കേക്കളന്ന ആരുുംല്ല ചിത്ര ആ ചിത്ര നല്ലതാ
ഉ ശരിക്ക പൈസ ഉണ്ടായ ഒക്കെ നടക്കാ
ആഹ അതന്നെ പൈസ ഉണ്ടായാ അന്നിനും ബുദ്ധിമുട്ടി ഇല്ല്യാന്ന് പറയാ
ചിരി പറഞ്ഞഞ് രണ്ടാൾ നക്കേണ്ടി വരും ഒരാൾ പുൊറത്തും ഒരാള അപ്പും അങ്ങനെയായിട്ട് നിക്കണ്ടിവരും ഇപ്പ അവിടെ പിന്നെ മഞ്ചേരി ഏട്ടത്തിൾ ഉണ്ടായോണ്ട് ഓപ്പ് വരാനും പോവാനൊക്കെ ഓല്ഇണ്ടാവുയ്ക്കും അതിന് എന്താന്നറിയോ മഞ്ചേരി ഒരു പ്രശ്നം പിന്നെയെന്താ ഇവിടപ്പം കുട്ടികളെ സ്കൂൾക് പോകന്ന് പറഞ്ഞേക്കാൻ ആളുണ്ടാവില്ല
കുഞ്ഞും മുണ്ടല്ലോണേ
ഉിമനങ്ങോക്ക് ചെറിയ കുട്ടിയായില്ലേ ഇനി എത്താനീ അ അ അയിെ നോക്കണമെങ്കി രണ്ടമൂന്ന ആൾക്കാര് വേണ്ടിവരും മീന്നോത്ത ഭയങ്കര പിത്തനെ
അത് പേരുംപിതനെ
ഉം പിന്നെ അറിയ ഇവിടെ വന്നാ പിന്ന അയിനെ കാണൂല്ല അങ്ങോട്ട്ഇങ്ങാട്ട് ഇപ്പ ഇങ്ങടെക്കെ ഒറ്റക്കൊക്കെ വരലൊക്കെ ആയിലൊക്കെതൊണ്ടിനടക്കും
ആഹ അങ്ങന ഇനി ഇപ്പ കഴിഞ്ഞുകിട്ടണം കൈ
അപ്പൊ ഓള് പറഞ്ഞ നല്ലത്പ്പ മേന ഒരിക്കലും പൈസ ഉണ്ടാക്കികൊന്ന്
അര് കുഞ്ഞിമോ
ആഹ എന്ന സുഖേനി
ആണെങ്കിൽ
ഉം അതന്നെ പൈസല്യതാ വിശയൊന്നുമല്ല എപ്പയെങ്കിലുമൊരു കൈയിൽ സ്വർണ്ണം വേണംപറഞ്ഞ ഇപ്പളാണീ ആവിശ്യം
ആ അതെ
അതുവരെ നമ്മക്ക് സ്വർണത്തിന സ്വർണത്തിന ഇപ്പളല്ലേ ആവിശ്യംവന്നെ ഉം
ആന്റക്കാണ് വിറ്റ് പോയില്ലെ
ആശുത്രിക്കാണെങ്കിലും എത്തേങ്കിലും ഒരു ഒരു കാര്യം ഇണ്ടെങ്കില് കൊഴപ്പെ
ചെലവ് കൂട്ടിയ
ഇക്കാ പറയും ഒരു കമ്മല് ഒരു
എത്താണീ ഇബടെ ഡ്രസ്സിനും കൂടി ക്ക്യ മൂന്ന് നാല് ഉർപ്യക്ക് തൊടാൻ കജ്ജൂല
ഉം ഇ
ഇപ്പ വിളിക്കട്ടെ ഞാൻ പിന്നെ വിളിക്കട്ടെ ശബിയെ കുട്ടി ഒവിച്ചണ്ട്